ആഹ് ഹലോ
ന്താ വിശേഷം?
നല്ല വിശേഷം. ആ ഫോണടുത്തമ്മമ്മന്റെ
മോന് മോന് കരയുണ്ടോ ചെറുത്? ഒച്ച ചെ ചെറുതാര കരയ് ആഹ് ആഹ് എന്താ പിന്നെ ചായ കുടിയൊക്കഴിഞ്ഞോ? ഹലോ
കേക്ക്ണില്ലേ? ഹലോ
ആഹ് ഇ ആഹ് ഇപ്പൊ കേക്കണ്ട് ചായകുടിയൊക്കെ കഴിഞ്ഞോ യ്ക്കാ.
ആഹ് ചായ കുടിയൊക്കഴിഞ്ഞു
എന്താ പരിപാടി?
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല.
മഴയുണ്ടോ?
ഇല്ല ന്ന് നല്ല വെയിലയനി മയ കൊറവാ. ന്നല മഴണ്ടേയ് ഓഹ് മഴണ്ടായിനിം നല്ല മഴട്ടീന്.
ആഹ് ആഹ് ആഹ് ഇവടിം വെയിലെന്നായിര്ന്നു ഇപ്പൊന്ന് ചെറ്തായിട്ടങ്ങ് മൂടലൊക്കെണ്ട്.
ഉം
രണ്ടീസായിട്ട് നല്ല മഴായിര്ന്നു ഇട്യൊക്കെല്ലായിര്ന്നോ? ഉം പിന്നെന്താ മക്കളൊക്കെന്താട്ക്ക്ണെ?
മക്കളൊക്കെ കളിക്ക്യാണ് രാത്രിയാവാനായില്ലേ. വീട്ട് കേറ്റണം നല്ല കളിയാണ് വെക്കേഷനല്ലേ മൂന്നാള്ണ്ട്.
വെ വെല്ല്യെ പിള്ളാരാ?
ആഹ് പന്ത്രണ്ട് വയസ്സ് മൂത്തത്
ഉം ഉം എനിക്കുണ്ട് മൂന്നാള്.
ആഹ്
വെല്ല്യോക്ക് ഓം വെല്ല്യോള്പ്പൊമ്പതാം ക്ലാസ്സിലോട്ട്.
ആഹ് വെല്ത് ലേ
ആഹ് ഒമ്പേക്.
ഉം
രണ്ടാമത്തെ നാലിലോട്ട് ചെറ്ത് രണ്ടിലും.
ഉം
ഏഹ് സൊ ക്കായോ സ്കൂൾക്ക് കൊണ്ടോവാള്ളൊക്കായോ?
ഇല്ല ഒക്കെ റെഡ്യാക്കണം. യൂണിഫോമടിക്കണം ഉം യൂണിഫോമടിക്കാനും പുസ്തകം പുസ്തകം വാങ്ങി.
പിന്നെ വീട്ടിലുള്ളോരൊക്കെ ആരെക്കെള്ളെ വീട്ടില്?
വീട്ടില് മക്കളും ഹസ്ബൻഡും വേറാരൂല്ല.
ഹസ്ബെൻ്റ്ഡ് വന്നേക്ക്ല് പണ്യഴ്ഞ്ഞ് വന്നോ?
ഇല്ല നാട്ടിലില്ലപ്പൊ.
ആഹ് ആഹ്
വിദേശത്താണ്.
എന്തെങ്കിലും ജോബ് ഇങ്ങക്ക് വർക്ക്ണ്ടോ?
ഇൻക്ക്യോ ഇല്ല ഇപ്പം വർക്കൊന്നുല്ല പ്രത്യേകിച്ച് വർക്കൊന്നുല്ല.
ഉണ്ടായിര്ന്നോ?
ആഹ് ടീച്ചിങ് കൊർച്ച് ചെയ്തീനി.
ആഹ് ആഹ് പോ എഹ് അങ്ങനെ അവടെ അട്ത്തെന്നെയായിരുന്നോ?
ആഹ് അട്ത്തെന്നെ
പിന്നെന്തേ നിർത്ത്യേ?
അത് മക്കള് അന്ന് മ മക്കളില്ലേനി പിന്നെ മക്കളായപ്പൊ നിർത്തി.
ഉം പിന്നൊന്നും പോയിട്ട്ണ്ടാവൂലല്ലെ?
പിന്നെ പോയില്ല. ഇപ്പോ പോണൊന്നൊക്കെ വിചാര്ക്ക്ണ് ചെറ്ത് അഞ്ച് വയ ആഹ് അഞ്ചര വയസ്സ് സ്കൂളാക്കിണ്.
ആഹ് ആഹ് ഇനി പോവാൻ നോക്കോ?
ഉം ഇഞ് പോവാൻ നോക്കണം ഇൻഷാ അള്ളാ.
പിന്നെന്താ വേറെന്താ വിശേഷെക്കെ പറയ്.
ഉം നല്ല വിശേഷം നിങ്ങക്ക് ജോലി ഉണ്ടോ വർക്കെന്തോണ്ടോ?
ഇല്ലല്ല ഞാനും എവിടെത്തന്നെ വീട്ടിലെന്നെ. വീട്ടിലെ ഹസ്ബൻഡ് അങ്ങനെ ഉം പൊറത്തക്ക് അങ്ങനെ വിടൂല. പൊറത്തോയിട്ട് വർക്ക് ചെയ്യാൻ സമ്മയിക്കൂല
എനിക്കുണ്ടാ പ്രശ്നം പുറത്ത് പോകണ്ടാന്നുള്ള ഇതാണ്
ആഹ് ഇത് വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് എന്ത് വർക്ക് ചെയ്താലും കുഴപ്പമില്ല
ഉം
പുറത്തു പോയിട്ട് വർക്ക് ചെയ്യേണ്ടന്ന് പറഞ്ഞ്
ഉം ഉം
പഠിക്കാനൊക്കെ പോവും എന്നാല് വർക്ക് ചെയ്യുന്ന കാര്യത്തിലേ പുറത്തേക്ക് പോണ്ടാന്ന് പറഞ്ഞു
ഉം
ഇപ്പൊ ഞാൻ കൊണ്ടുവരണ്ടല്ലോ നാളെ
ഉം നിങ്ങക്ക് നിങ്ങക്ക് താല്പര്യണ്ടോ പുറത്തുകയും ചെയ്യാൻ
എനിക്ക്ഷ്ടാ
ഉം
ഞാന് മക്കള് മൂന്നും പോയി കഴിഞ്ഞാ ഞാൻ ഇവിടെ ഒറ്റക്കാ ഉണ്ടാക
ആഹ് ആഹ്
അപ്പൊ പിന്നെ വൈകുന്നേരം വരെ നമ്മള് വെറുതെ ഇരിക്കണം ഹസ്ബൻഡ് വരുന്നവരെയും അതേപോലെ മ മക്കളും വരാനും നാലുമണി എന്തായാലും ആകും
ഉം
ആഹ് ടൈമിന് നമ്മള് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ല ഇവിടെ
ഉം വീട്ടല ജോലിയൊക്കെ പെട്ടെന്ന് കയിയോ
ആഹ് പണി വേഗം ഈ രാവിലെ തന്നെ രാവിലെ ഞാൻ എണീക്ക് മക്കളെ മദർസയില് പറഞ്ഞയച്ച കഴിഞ്ഞാല്. നേരെ പുഴെ പോകും ഇവിടെ അടുത്ത പുഴയുണ്ട്
ഏഹ് പോയണ്ടോ
ആ അപ്പടെ പോയി അലക്കും കുളിയൊക്കെ വേം കഴിയും അ ആ അത് കഴിഞ് വന്നു കഴിഞ്ഞാൻ പിന്നെ ബാക്കിയുള്ള പണിയൊ ആക്കുമ്പോ അങ്ങനെ എടുങ്ങ തീരും അപ്പ പെട്ടന്ന് കിയോ നമ്മള് അലക്കും കൂളി കഴിഞാൽ തന്നെ പെട്ടോന്നന്ന് തീരുല്ലോ
ആഹ്
അതാ മെയിനായിട്ടുള്ള പണിയാല്ലേ
ഫുഡ്ക്കെ രാവില ഉണ്ടാക്കും
ആഹ് ഫുഡ് രാവിലെ മക്കക്ക് കൊണ്ട്പോകാണ്ടാവുമ്പോ പിന്നെ മയണ്ടാക്കും മൂക്ക് ഫുഡ് കൊണ്ടോണ്ട വരും അപ്പൊ പിന്നെ വേഗം ചോറാവും പിന്നെ ഞാനെല്ലാം ഉണ്ടാവുള്ളു മക്കള് പോയി കഴിഞ്ഞാൽ
ഉം
എനിക്കും മോക്കുള്ള വേട ആക്കിയക്കും മോക്ക് കൊടുത്തിടയും ചെയ്യും പിനാണ്ടാവുള്ളു
ഉം
ഹസ്ബൻഡ് വന്നാൽ പിന്നെ ചോറ് വേണ്ട ചായ മതി
ഉം
പിന്നെ എന്തെങ്കില വൈകുന്നേരത്തേക്ക് പിന്നെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം അത് ചോറാണോ വേറെ എന്താന്ന് ഉറപ്പാൻ പറ്റണില്ല അതുകണ്ട് രണ്ടായിരത്തിന് ഇടാനും പറ്റൂല്ല
ആഹ് വൈകിട്ട് പിന്നെ വേറെ ഉണ്ടാക്കൂലേ
ആഹ ഇപ്പൊ എന്താ ഉണ്ടാക്കണ എന്നുള്ളരു ഉറപ്പന്ന മക്കള എന്തെങ്കിലും പറയും
ഉം
ഓലെന്താ പറയുന്നത്ച്ച അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ക്കാനും പറ്റില്ല
ഉ
അപ്പൊ ഓരോ നേരമായിട്ട് ഉണ്ടാക്കും
രാത്രി ചോറ് തന്നെ ചപ്പാത്തിയൊക്കെ
രാത്രി അങ്ങനെഇതൊന്നുല ചോറോ ചപ്പത്തി എന്താണോ അത്. എന്ത് പറയണ വച്ചാ അതിനനുസച്ച ചെയ്യാല നിർബന്ധം എന്നത് വേണം നിർബന്ധല്ല.
ഉം
എല്ലാ ദിവസം ചപ്പാത്തിയിണ്ടാക്കും. ഇന്നലപ്പ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ
ഉം
ഇന്നിപ്പോ ഒന്നും വേണ്ട കഞ്ഞി മതിന്ന് പറഞ്ഞ് വൈന്നേരം ചായ കുടിച്ചോണ്ട്.
ഉം
ഹസ്ബന്റ് വരുമ്പോ പൂരി ഇന്തൊക്കെ കൊണ്ട് വന്നാണ് അപ്പോ ഇന്ന് ഇനി കഞ്ഞീ മതി പറഞ്ഞ്
ഉം
പിന്നെ കൊറെ ചക്ക കൊണ്ടുവന്നു അമ്മായിമ്മ കൊറേ ചക്ക കൊണ്ട് വന്നേ അത് ഞാൻ വറുത്തു അപ്പാ ആക്കൊ തിന്നപ്പതന്നെ എല്ലാർക്കും ഫുള്ളായി
ഏ അങ്ങനെ വർക്കാ അരിഞ്ഞിട്ട് മുളകൊക്കെ ഇട്ട്ട്ടോ
മൊളക് ഇട്ടില്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട്
പച്ചേല് മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുക.
മൊളക് പൊടി ഇടൂല പച്ചേല് ആഹ് ആഹ് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണ്ണം കൊഴച്ചിട്ട് അപ്പം തന്നെ ഞമ്മള് തിളച്ച എണ്ണേക്കിട്ട് വർത്തു
ഉ ഓ അമ്മള് പക്ഷേ അന്നേരം ആ ഞെരിച്ചില് ഇണ്ടാവുള്ളു
അല്ലല്ല ഓ അപ്പളും കിട്ടും ആഹ് അപ്പളും കിട്ടും നല്ലോണം എണ്ണ ചൂടുള്ളാ എണ്ണേകെട്ടാതി എടങ്ങേ എടക്ക് ഇങ്ങനെ എപ്പഴും എളക്കി കൊടുക്കരുത്. ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കോ പിന്നെ വറവായി
ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോ നല്ല രസം ഇണ്ടായിനി പിന്നെ കൊറച്ച് കഴിയുമ്പോ കൊഴഞ്ഞോണ്ട്ക്ക്
അത് ചെല ചക്ക അങ്ങനെ ഇണ്ടാവും എല്ലാം പൊരിക്കാൻ പറ്റിയ ചക്ക ഇണ്ടാവുലല്ലോ
ആഹ് അതൊണ്ട്
ചെലത് ഏകദേശം വറ്‌വായി കഴിഞ്ഞാൽ എപ്പളും ഇങ്ങ് എളക്കി കൊടുത്താൽ മതി. ഏകദേശത് ഇതാവും ആദ്യൊക്കെ കൊറശ് എടക്ക് എടക്ക് ഇങ്ങന എളക്കി കൊടുക്കണം മറ്റേത് ഇങ്ങന പിന്നെ എപ്പോഴും ഇങ്ങനെ എളക്കി കൊടുക്കാ
ഉം
ചെല ചക്ക ഇണ്ടാവും അങ്ങന കൊഴഞ്ഞ് പോവും.
കോരി എന്നിട്ട് പിന്നെ ടിന്നിലൊക്കെ ഇട്ടൊക്കോ?
ആഹ് ട്ടിന്നിലിട്ട് വെച്ച്പ്പേ ഞാന് അത് പറഞ്ഞപ്പം അത് തിന്നാ അത് ഞമ്മള് കൊയ് പൊരിച്ച തിന്നാ തന്നെ ഞമ്മക്ക് ഒരു മത്താവൽ ആണല്ലോ
ആഹ് എണ്ണ ഉള്ളതാണല്ലോ
ആഹ് അപ്പോ പിന്നെ മക്കൾക്ക് ഒന്നും വേണ്ടാർഞ്ഞ് മക്കളിപ്പോ പെങ്ങളെ വീട്ടി പോയിന് അവിടെ പോയിട്ട് ചോറ് വേണേ അവിടുന്ന് ചിന്നിട്ട് പോരാൻ പറഞ്ഞ് ഞാൻ
ആഹ് ആഹ്.
ഹസ്ബൻഡ്ന് കഞ്ഞി മതീ പറഞ്ഞു പിന്ന അത് ഉണ്ടാക്കാ വിയാരിച്ചു.
ഉം കഞ്ഞിയാവുമ്പോം പിന്നെ എളപ്പാണല്ലോ അല്ലെ?
എളുപ്പിണ്ട് കാന്താരീം കൗ എ കഞ്ഞീം മതിന്നാ പറഞ്ഞെ.
ഏഹ്.
അതാപ്പ പിന്നെ എളുപ്പായല്ലോ.
ഉം ഇങ്ങളെ വീട്ടില് ചക്കക്ക ഉണ്ടോ?
ആഹ് ചക്ക ഇവിടെ അടുത്തൊക്ക ഇണ്ടേ ഇവിടുത്തമ്മ ച ക്കേട ആളാ അപ്പോ ഇവിടെ ഇള്ളടത്തുന്നൊക്കെ എടുത്തോണ്ട് വന്നോളും. ചക്ക കിട്ടിയാ മതി അത് എവിടന്നാണെങ്കിലും എടുത്തോണ്ട് വരും. എടെ കാൺണോടത്ത്ന്നൊക്ക അങ്ങനത്തത് ഒന്നുല്ല. ആഹ് അയിന് എടുക്കലോക്കെ എനിക്ക് ചക്ക വെട്ടാൻ പോലും അറിയില്ല.
വെട്ടി അത് എരിഞ്ഞ് വ
അ ഇങ്ങനെ വെട്ടി തന്ന് വെട്ടി തന്ന് ചോള അങ്ങട്ട് ഒഴിവാക്കി തരും
ഏഹ് ന്നാ വാക്കി പണിയുള്ളൂല്ലേ?
ആഹ് വാക്കി ഇൻക്ക് എനിക്കുള്ളതാര് ചെയ്ത് തരാൻ പറയി പിന്നെ ഓല് നിക്കല് പെങ്ങളെ വീട്ടിലാ നിക്കല് ഇൻക്ക് ആക്കി ആക്കിയന്നിട്ട് പോയതാ.
ഉം.
ചോള ഇല്ലത് അത് വെട്ടി തന്ന തന്നെ പ പകുതി പണി കഴിഞ്ഞ്. അപ്പോ പിന്നെ ബാക്കി ആക്കാനല്ലേ ഉള്ളു.
എനിക്കറീല.
ഉം. പിന്നെ എന്താ മക്കളെ ഒക്കെ അകത്ക്ക് ‌കേറ്റാനായേ? ക്കൂലേ ടൈമായേക്കുലേ വാങ്ക് വിളിക്കാൻ ആയാല്ലോ ലേ ഉം.
മാങ്ങണ്ടോ?
മാങ്ങ ഇവിടെ അടുത്തൊക്കെ ഇണ്ട് എന്റെ കൂട്ടുകാര്ടെ വീട്ടുന്നൊക്കെ കൊണ്ടു വരലിണ്ട്. അല്ല ഞങ്ങളെ വീട്ടിലില്ല ഇങ്ങളെ അവിടൊക്കെണ്ടോ?
ഓ ഇവിടെണ്ട് വീട്ടിലും വീടിന്റെ അടുത്തും ഒക്കെ ഉണ്ട്. ചെല മാങ്ങ നാട്ട് ട്ട് മാങ്ങ ഓ ചക്കയുണ്ട് ചക്ക മൂത്തില്ല ചക്ക ഉണ്ടാവണേ ഉള്ളു. പെ ഉപ്പേരിവെക്കാ.
ആഹ് ആഹ് ഇങ്ങള് ചക്ക കുട്ടാൻ വെക്കുലെ?
ഓ നമ്മള് കൊറെ വെച്ചിണ് ഇപ്രാശോം. പ്പേരി വെച്ച് കൊത്തൻ ചക്കാന്ന് പറ കൊത്തൻ ചക്കാന്ന് പറയുലേ നിങ്ങള നാട്ടില് കൊത്തൻ ചക്ക. പ്പോ ഇടിച്ചക്ക അഹ് വെക്കും. ഉപ്പേരിയെക്കും മൂത്തില്ല മൂത്താലാണ് അരച്ചിട തേങ്ങൊക്കെ അരച്ചിട്ട്.
ആഹ് ആഹ്.
നോക്കണെ ഉള്ളൂ നേരം വൈകി ഇണ്ടായിട്ടേ.
ആഹ് ഇന്തോക്കെ ഇണ്ടാക്കും മറ്റേ ചക്കേട ഇല്ലേ ഈ എല- കെട്ടിട്ടുള്ള അഹ് ഒക്കെ ഉണ്ടാക്കൂം.
അഹ് ഒന്നും അറീല ഏഹ് പറഞ്ഞേട്ട്ണ്.
ആഹ് ഞാനും ഇവിടെ റ്റാര് ഞാന് ഉണ്ടാക്കാൻ പഠിച്ചത് അത് മറ്റേ റ്റേ പയഞ്ചക്കെ മറ്റേ കുഴച്ചക്കെ ആഹ് ചാക്കല്ലേ ആൽഅ ആയിനോണ്ടണ്ടാക്കല് ആടെ എൽത്താ എലേടെഉള്ളിലൊച് ശർക്കരിംന്നൊക് ട്ടിട്ട്
ആഹ് ക വീഡ്യോലൊക്കെ കണ്ട്ണ് രസാണ് എലല്ലാതെണ്ടാക്കൽണ്ട് എലല്ല്യാതെ പയഞ്ചക്കന്റെയ് നൂല് പോക്കീട്ട് മൈദപ്പടിയോക്കെ തിര്മ്പിട്ടേയ് അങ്ങനെണ്ടാക്കല് ആഹ് എലല്യാതെ അത് തൾചഎണ്ണേൽക്ക്‌ട്ടാമതി കോർച്ച് മൈദം
ആഹ് ആഹ് ആഹ് ങ്ങള് പയം പൊരി ഓലെ
ആഹ് പയം പൊരി ഓലെ
ആഹ് ഇത് ച് എലന്റെ ഉള്ളിലാക്കിട്ടാ നല്ലരസ് ആഹ് എലേടെ ചോഭഅങ്ങട്ട് വരുമ്പളേ
ആഹ് എല്ലാന്നർഞ്ഞാ കറുകപട്ടന്റെ എലട്ക്കടാ
ആഹ് ഏയ് കറ്കപ്പട്ടന്റെ എലല്ല വേറൊര് എലല്ലേ വല്യയല അത്പോൽത്തൊരല്ലന്നെ അയ്ന്റെ വലുത് ആഹ് ങ്ങൻത്തൊരു വല്യ എല പേരെന്താ ൻക്കറീല കറ്കപ്പട്ടന്റെ എല ചെറ്തല്ലേണ്ടാവല്
കറ്ക പ പട്ട തോല് ചെത്ത്ണാ കറ്കപട്ടണ്ടല്ലോ അത് കൊർച്ച് വൽപ്പം ണ്ടാവൊല വടണ്ട് തോല് ചെത്താ ചിയ്യാ പട്ട കറാംപൂവിന്റെ അല്ല കറ്കപ്പട്ട തോല് ചെത്തും അയ്മന്ന് ആഹ് ബിരിയാണിലോക്കെ പ ട്ടട്അല്ലോ മന്തീലൊക്കെടുവെ എലമംങ്ങലുഅതേ അതേ സ്മെല്ലന്നെ എലമംങ്ങലം
എലമംങ്ങലാൺതോന്ന്ണയ്ൻ്റെ പേ അതായിര്ക്കും
അത് കറ്കപ്പട്ട കിട്ടൂലങ്ങിൽ അത് ഉപയോഗിക്കൽണ്ട് എലമംങ്ങലം
ആഹ് ആഹ് ഞങ്ങളതാഉഭേ
രണ്ടു ഒരെ സ്മെല്ലാണ് ഇപ്പീ ബിരിയാണിപൊടിൻ്റെ പേക്കറ്റിലൊക്കെ ഏലിം വര്ന്ണ്ട്
ആഹ് ആഹ് ആഹ് അത് വടെ അട്ത്ണ്ട് ങ്ങളെ അട്ത്തവീട്ടില്ൺ
കെറ്റ്ലൊക്കെ ചെർതാണ്ടായല്
ഉം അത് ഞാന് വെള്ള ഒണക്കാട്ടായിര്ന്നു അഹ് ക അട്ത്ത് ള്ളോര് തന്നപ്പോ
ആഹ്
ചോർലിടാനൊക്കെ പിന്നെ വേറെന്താ
വേറൊക്കെ നല്ലഹ്
ഞാ ഫ്രീയാവുമ്പോ ഇങ്ങോട്ട് വിളിക്യന്നാട്ടോ
അയ്ക്കോട്ടെ
ആഹ് ന്നശരിന്ന
ത്ര മിൻറ്റായി